ഹലോ
നീ എവിടെ
എവടെ ബ്രോ എന്തരിവാടി
എന്താ ഇങ്ങനെ വെറ്തേ ഇരിക്കാ ഇജ്ജ് എവടെ ഇളളത്
ആഹ് ഞാതാ വെ നമ്മളതാ വെറുതെ പേരെലിരിക്കാ നമ്മുക്കെന്താ പരിവാടി
ഞാ ചെക്കമ്മാരൊപ്പം ഇങ്ങനെ പൊറത്ത്ക്ക് കറങ്ങിക്കേന്ന്
അതേ ഇല്ലന്ന് കളിക്കാപറ്റില്ലേ ഇന്ന് ഓരോ വള്ളീൽ പെട്ട്ക
അന്തെറ്റി
ഒര അഡ്മിഷൻ്റെ ആവിശ്യതിനെ പറ്റി കോളജിൻ്റെ
എവിഡെക്കട്മിഷന്?
നമ്മള് കോളേജിൽ അഡ്മിഷന് നിക്കയാണ്
ആഹ് അന്റെ പ്ലസ് ടു വിന്റെ റിസൾട്ട് വന്നില്ലേ?
ആഹ് ആഹ്
ഏ എത്ര എ പ്ലസ് ഉണ്ട്?
രണ്ടേപ്ലസ് ഒരു എ യുള്ളു
അപ്പൊ സീന ഇജി എന്നിട്ട് എവിടെ കൊടുക്കണണ്?
നമ്മള എല്ലായിടത്തും കൊടുത്തിട്ടിരിക്കണേ നമ്മുക്ക് പെരിന്തല്ലണ്ണം കൊടുത്തിരിക്കണ എസ് എൻ ജിസ്, പട്ടാമ്പി, ഒറ്റപ്പാലം, മറ്റേ അങ്ങനെ കൊറെ കൊടുത്തക്കണ് കൊറെ സ്ഥലത്ത് കൊടുത്തക്കണ്.
എങ്ങനെ ഗവൺമെന്റ് കിട്ടാനാ?
ആ് ഗവൺമെന്റ് കിട്ടാനാണ് കൊടുത്തിടേക്കാണ്.
ആഹ് എന്നിട്ട് ഗവൺമെന്റിങ്ങെ കറിക്കോ അതല്ലേ നല്ലത്.
ആ അതന്നെനി കിട്ടയാണങ്ക പോണം അടുത്ത അലോട്ട്മെന്റ്ണ്ട്. തേഡ അലോട്ട്മെന്റ് അത് കഴഞ്ഞിട്ട് ട്ടോന്ന്റിയില്ലഞാപ്പ അഡ്മിഷൻ തൽക്കാലം പോയിട്ട എം. എ. സി പോയി എടുത്തുകിണ് പെരിന്തൽമണ്ണ.
ആഹ് ഗവൺമെന്റിന്നെ കൊടുത്താലുണ്ട് അതാ നല്ലേ
ആഹ്
നമ്മള് എന്തെനില്ലേ കോളേജ് പഠിക്കുന്ന സ്കൂളിലൊക്കെ എന്തെന്ന് രസല്ലെ. മിസ്സ് ചെയ്യുനേടോ ഓഫ് ചെക്കമറൊക്കെ ഇങ്ങനെ മിസ്സെയ്യന് ചെക്കമാർക്കെ മിസ്സെയ്യൺ.
ആഹ് അത് ഭയങ്കര സ്കൂൾ ലൈഫ് ഒരു ഇതല്ലേ.
ആഹ് എന്താലേ ഇനി അത് കിട്ടുല്ലഡോ.
ഇല്ലേ ഇനി തിരിച്ചു വരൂല ആ കാലൊന്നും.
ഉം പോയത് പോയി ഇനി പറഞ്ഞിട്ട് കാര്യില്ല. ഇനി എന്താ പരിപാടി? എപ്പോഴും
എന്ത് പരിപാടി ആഹ് വീട്ടില.
ഏ ഏട്ടൻ ആ ആൻ്റെ ഏട്ടൻ പണിക്കേറിയല്ലേ?
എൻക് ഏട്ടൻ ഒന്നുല്ലാ.
ഏ അപ്പൊ ഈ അല്ലെ പറഞ്ഞേ അനക്ക് ഏട്ടൻ ഇണ്ടെന്ന്
ഏയ് ഏട്ടൻ ഒന്നുല്ലാ
ഏ എന്താ പരിപാടി വെറുത എങ്ങനെ ഇരിക്കാ?
ആ വെറുതെ ഇരിക്കാ നമ്മളപ്പോ ഈ ഓരോ കോളേജിന്റെ അഡ്മിഷൻ ആയിട്ട് വന്നിപ്പോ മറ്റല്ലേ ലാഗ് ആയിട്ട് ഇ രിക്കുമ്പോ ഓരോന്ന് പറഞ്ഞതാ.
എന്ന ഈ നമ്മളെ കോളേജിക്ക് പോരെ.
നിങ്ങളെ കോളേജ് എവിടെ ഉള്ളേ?
ഞാൻ മമ്പാടന് ഉം ഞൻ മാംപടാ ഞാൻ മാംപട കേറിയെ. ഇക്കന്ന് അത്ര ഇതൊന്നും ചെയ്യുന്നു പ്ലസ് ഒന്ന ഇല്ലന് പക്ഷെ ഞാ പിന്നെ കുറെ അലോട്ട്മെന്റ ഒക്കെ എടുത്ത് കൊറെ കേറി അങ്ങനെ ഒക്കെ ആയിട്ട്ങ്ങനെയൊക്കെറെേ ഒക്കെറെഡിയായി.
ആഹ് ആഹ്
അല്ല ഇനി കിട്ടിഞ്ഞെങ്കേ സ്പോർട്സ് കോട്ട നോക്കി നോക്ക്.
സ്പോർട്സ് സ്പോർട്സ് കോട്ട കിട്ടാൻ ചാൻസ് കുറവാണ്. ഞാൻ സ്പോർട്സിലൊന്നും കൂടിയിട്ടില്ലേ.
ഏ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സ്പോർട്സില ഒന്നും ചെയ്യന്ന്
ഇല്ലേ സ്പോർട്സിനൊന്നുംല്ല
ഏ അത് നോക്കി നോക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്പോർട്സില് കേറി.
അതെ
ആഹ്
ആ സ്പോട്ട്സിൽ അഡ്മിഷൻ ഒക്കെ കിട്ടുവോ?
സ്പോർട്സസിൽ അങ്ങനെയല്ല നമ്മള് വേണ്ട പെട്ട ഒരാള് ഉണ്ടായിരിന് അവിടെ അങ്ങനെ കുറെ പിടിച്ച് പിടിച്ച് പിടിച്ച് അങ്ങനെ കാലുപിടിച്ചൊക്കെ കേറി പക്ഷെ കുറച്ച് സുഖമായിരുന്നുട്ട കോളേജൊക്കെ നല്ല സുഖാ.
അതെ.
ഉം ജ്ജവിടെ പെരിന്തൽമണ്ണ കൊടുക്കുന്നെ?
ഞാൻ പെരിന്തൽമണ്ണെപ്പ തൽക്കാലായിട്ട് ചേര്വാണ് ഞാനിപ്പ അഡ്മഷൻ ഫീസായി അയ്യായിരത്തിയന്നൂർ രുപ കൊടുത്ത്. ഇല്ലെങ്കി അടുത്തലോട്മെന്റിലേക്ക് പോവൂല്ലാറഞ്ഞിട്ടേ
ഏ അപ്പ റിസ്കാണല്ലോ പൈസ എവിടന്ന് ഒപ്പിച്ചപ്പോ?
പൈസമ്മള് തൽക്കാലിപ്പോ റോ റോളിങ്ങൊക്കാണ് ഇഞിപ്പോ നമ്മളടുത്ത അലോട്ട്മെന്റ് നമ്മള്ഇപ്പൊ ഇനിപ്പോ ഒ ഗവൺമെന്റി കിട്ടിയാലേ ഓരു പൈസ തിരിച്ചുരുള്ളൂ അപ്പ നമ്മള എന്തായാലും ഒരു ബിഎ അറബി ബി എ ഹിന്ദി അങ്ങനൊക്കെ കൊടുത്തിട്ടൊണ്ടന്ന് വിചാരിക്കണ്ട് അല്ലാതിപ്പ നമ്മക്ക് നടക്കൂല നമുക്കടുത്ത അലോട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കി ആ പൈസ വെർതെ പോയി
ഉം അല്ലെങ്കിലേ ഇന്റഭിപ്രായത്തിലെ ബി എ ഇംഗ്ലീഷ് എടുക്കാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മാത്രേതാക്കാൻ റ്റുള്ളൂ അല്ലേ ബി എ സോഷ്യോളജി എടുത്തോ അല്ലെ പോളിറ്റിക്സ് അങ്ങനെയെതേലും എടുത്തിട്ട് മ്മക്ക് എന്താച്ചാ നമ്മളെ വഴിക്കങ്ങട് തിരിയാ അന്റെഷ്ടാണ് ഞാൻ നിർബന്ധിക്കല്ലട്ടോ അന്റെ ഇ്ഷ്ടം ടാണ് അങ്ങനെ എടുക്കാണെന്നുണ്ടെങ്കിപ്പോ ഇംഗ്ലീഷ് എടുക്കാണെന്നുണ്ടെങ്കി ഇംഗ്ലീഷിന്റെ വഴിക്കൂടൊള്ള കോഴ്സിനു മാത്രേ കേറാൻ പറ്റുള്ളൂ അത് ചെല്പിനി സാറാകാനോ അല്ലെങ്കിൽ ലക്ചറർ ആയിട്ടും അങ്ങനൊക്കെ കേറാൻ പറ്റുള്ളൂ. അന്റിഷ്ടാണ് ചെലപ്പിനി വേറേതേലും എടുക്കാണെങ്കി സോഷ്യോളജിയൊക്കെ എടുക്കുവാണെന്നൊണ്ടെങ്കി അതിന്റെ വഴി കൂടെ എന്താക്കാ വേണെങ്കി ഇതിലും കേറാ അല്ലെങ്കി വേറെതിലും കേറാം അന്റിഷ്ടാണ് ഞാൻ നിർബന്ധിക്ക്വല്ല വേണേ മ്മടെ കോളേജിൽ പോരേ മ്മടെ കോളേജ് വൈബാ
ആ ഞാന് ബി എ അറബിക്കിനാണ് കൊടുക്കണന്ന് വിചാരിച്ചിരിക്കുന്നെ ബി എ അറബിക്കാവുമ്പോ നമുക്കിനിയിപ്പോരു ട്രാൻസ്‌ലേറ്റർ ഒക്കെ ആവാലോ അല്ലാതെ നമ്മള് എന്തായാലും കൊടുത്തിടണം ബി എ അറബികിന് എസ് എൻ ജി എസിലും ഒറ്റപ്പാലോം അങ്ങനെ കോളേജില് ഷോർണൂരൊക്കെ കൊടുത്തിട്ടൊണ്ടെന്നു വിചാരിക്കുന്നു പെരിന്തൽമണ്ണേക്കെ കിട്ടുവോ കിട്ടൂല്ലേ നമുക്കറില്ല ബൈ ചാൻസിനി കിട്ടിയിട്ടില്ലെങ്കി ഇന്റെ പൈസയും പോവും അതാണെടങ്ങേറായത് നമ്മളിപ്പോ അയ്യായിരത്തി അഞ്ഞൂറുപ്യ അവിടെ അടക്കേം ചെയ്ത് നമുക്കിനി കിട്ടാതിരിക്കൊന്നൊരു പേടിയാണ്
അല്ലെടാ കിട്ടാതിരിക്കൂല കാരണം ഗവൺമെന്റപ്ലൈ ചെയ്തല്ലേ അതെങ്ങനെ ഗവൺമെന്റ് മിക്‌സായുള്ള കോളേജാ? ഗവൺമെൻറും അത് പ്രൈവറ്റും?
ഗവൺമെന്റും പ്രൈവറ്റും ആണ് പക്ഷെ ബട്ടൂര് പറഞ്ഞത് നമക്കിനി അടുത്ത അലോട്ട്മെന്റോ അല്ലെങ്കി അടുത്തലോട്ട്മെന്റ് ഗവണ്മെന്റി കിട്ടിയിട്ടില്ലെങ്കി ആ പൈസ തിരിച്ചു തരില്ല പിന്നെ അതേപോലെ അടുത്തലോട്ട്മെന്റ് നമുക്ക് പ്രൈവറ്റാ കിട്ടുന്നച്ചാലും പൈസ തിരിച്ചുതരില്ല നമ്മളവിടെ പഠിക്കന്നെ വേണം നമുക്കടുത്ത അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കി അല്ലേ ഈ പൈസ് സ പോവും നമ്മക്കിഷ്ട്ടൊണ്ടേ നമ്മക്ക് വേറെ കോളേജൊക്കെ പഠിക്കാം
എല്ലാന്നണ്ടെങ്കി ഗവൺമെന്റി ചേരണം
ആ അത്ര തന്നെ അത്ര തന്നെ പക്ഷെ ഇത് ഭയ് ആ അത് ഭയങ്കര ചൊറയാണെ നമ്മളിപ്പ ഇതു നമ്മക്ക് അങ്ങനത്തിതാവൂന്ന് ഓല് വിചരിച്ചൂടെ മ്മക്കിപ്പോ അവിടെ പഠിക്കാൻ താല്പര്യല്ലേ പിന്നെ എന്തിനാ നമ്മളവിടെ പോയി പഠിക്കുന്നത് ഓല്ക്കു ടെംമ്പററി ഒരഡ്മിഷൻ തന്നൂടെ ഓല് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ തന്നിട്ട് പിന്നെ നമ്മക്ക് മറ്റേ അടുത്ത ഓപ്ഷനില് കിട്ടീല്ലേ ആ പൈസ തിരിച്ചു തരൂല്ലാന്ന് അതെവിടുത്തെ നെയമാ അതെന്താ അത് മ്മക്ക് തീരെ പറ്റ് ല്ല നമുക്ക് പിന്നെ പറയാനൊരോപ്ഷനില്ല ഗവൺമെന്റിന്റെ റീച്ചാണ് നമ്മളെന്താപ്പതിനെക്കുറിച്ച് പറയാ
ഓലൊരു ബിസിനസ് മോഡല്ലാക്കി ഇട്ത്തക്കാലത്
അതന്നെയാണ് ഓലുക്കിപ്പോ ഓല് കോളേജിന്ന് പോക്വോ നിക്കോ എന്തായാലുംക്ക് പൈസയും കിട്ടും ഞമ്മുക്ക് വേണേങ്കി അവിടെ പഠിച്ചാലും മതി
ആല്ല അപ്പൊ എന്തിന അവിടെ കൊടുത്ത് അത് എൻത അന്റെ വീട്ട്ന്ന് കൊറേ ദൂരാ?
ദൂരെയാണ് ക്ഷേ ഞാനിക്ക അറിയണുണ്ടായിരുന്നില്ലീ എം ഇ എസ് പ്രൈവറ്റാന്നു നമ്മുക്കറിയണുണ്ടായിരുന്നില്ല അതാണണ്ടായെ
അപ്പൊ ഫീ ഒക്കെ എങ്ങനെയാ?
ഏ ആ
ഫീ എക്
അ ഫി ഫീ പറയണത് അ മറ്റേരു സെമ്മിന് പത്ത് അഞ്ഞൂറാണ് വരുന്നത് അത് നമുക്ക് നഷ് ട്ടാണ് ഗവമെന്റിലാകുമ്പ ഒരു നാലായിരറുപ്യ അയ്യായിരറുപ്യ കൊടുത്ത കൈഞ്ഞു പരിപാടി നാലുകൊല്ലത്തേക്ക്
എടോ എന്ന മാറ് എന്നാ പിന്നെ വേറെ കോളേജി കേറ് പൊന്നാനി പോരേ പൊന്നാനിയൊക്കെ സുഖാല്ലോ
പൊന്നാനീക്ക് ഇന്റെ വീട്ടിന്ന് നാല്പത്തെട്ട് കിലോമീറ്റർണ്ട് നാപ്പത്തി എട്ട് കിലോമീറ്റർ ഉണ്ട് നാൽപതെട്ട് കിലോമീറ്ററുണ്ട് വല്ലപ്പുഴന്ന് ഉം
അത് റിസ്കാണ് മുത്തേ എന്നാലേയ് അവിടെ വല്ലപ്പുഴ അടുത്തുള്ള ഏതാള്ളത്
വല്ലപ്പുഴ പറയുമ്പോ ഇപ്പോ പട്ടാമ്പി എസ് എൻ ജി എസ് പിന്നെ ഒറ്റപ്പാലം ഷൊർണുർ പെരുന്തൽമണ്ണ ഇക്ക് പതിനെട്ട് കിലോമീറ്റർ ഗവൺെമെന്റില് പെരിന്തൽമണ്ണ കിട്ടണേൽ ഞാൻ പോവും പക്ഷെ ഗവൺമെന്റ് കിട്ടണ്ടേ
അവടെ രണ്ടും മിക്സ് ആയിട്ട് പ്രൈവറ്റും ഉണ്ട് ഗവണ്മെന്റും ഉണ്ട്
പ്രൈവറ്റ് വേറെ ആയിട്ടാണ് എം ഇ എസ് പ്രൈവറ്റ് വേറെ ആയിട്ടുണ്ട് പിന്നെ അതേപോലെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഏ ശരിക്കുള്ള ഗവൺമെന്റ് കോളേജ് ഉണ്ട്
ആഹ് അപ്പൊ റിസ്കാണ് അർഥം ഇജ്ജ്പ്പൊ അന്ന് കുറേ ലോക്ക് ആയിക്കുണുല്ലേ
ശരിക്കും പറഞ്ഞാ ലോക്കായികാണ് എനി ഇതിന്നൊന്ന് കുരിക്ക്ന്ന് രക്ഷപ്പെട്ടാമതിയായിരുന്നു എങ്ങനെലും അത്രയും പെട്ട്കുണൂ അയ്യായിരതഞ്ഞൂർപ്യ അവടെ പെടും ചെയ്ത് ഇനി അത് അവിടന്ന് ഇങ്ങട് കിട്ടിയിട്ടില്ലേൽ ഞമ്മളെ അവസ്ഥ ആലോയ്ചോക്ക് ഞമ്മൾ ആകെ
ഔപൈസ കിട്ടാനാ റിസ്ക് എന്താ കാട്ട ഇനി
അതന്നെ എന്തെങ്കിലും ഒരു പകുതി പൈസയെങ്കിലും തരോന്നാവോ അയ്യായിരതിയഞ്ഞൂറിൽ ഒരു മുവ്വായിരം രൂപ തന്നിട്ട് ബാക്കി ഓല് ചാമ്പിയാലും വേണ്ടില്ല ഇങ്ങനെയൊന്നും ഒരാളെ ചാമ്പാൻപറ്റില്ല ഈ സാധാരണക്കാരൊക്കെ അറിയാതെ ഞാനൊക്കെ അറിയാതെ കൊടുത്തതാണ് നമ്മക്ക് ഈ അക്ഷയക്കാര് പറഞ്ഞ് എല്ലാ കോളേജിലും കൊടുക്കാന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇത് പ്രൈവറ്റ് ആണ് അതേ അതേപോലെ എയ്തണവന് പറഞ്ഞില്ല നമ്മളപ്പോ എന്താ ചെയ്യാ നമ്മളത് കൊടുത്തു പോയി നമ്മൾ ടെ അടുത്ത്മിസ്റ്റേക്ക് പറ്റി
ജ്ജ് അക്ഷയേൽ പോയിട്ടാ കൊട്ത്ത് അക്ഷയേൽ പോയിട്ട് കൊടു അതായത് ഞാൻ കഴിഞ്ഞ അതായതെ ഞാൻ കഴിഞ്ഞ പ്രാവിശ്യം ചെയ്ത് ചെയ്തെന്നറിയോ ഞാൻ സ്വന്തമായിട്ട് സൈറ്റില്ലാം കയറി ഇതിന്റെ ഓഫിഷ്യൽ സൈറ്റ് ഉണ്ടാകും അതിൽ സ്വന്തമായിട്ട് കയറീട്ട് ജ്ജ് കാലിക്കറ്റ് അല്ലേ നിർത്തണത്
അതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുക്ക് ഇത് വരുന്നത്
ആ കാലിക്കറ്റ് അങ്ങനെ പോയിട്ട് ഞാൻ സ്വന്തമായിട്ട് പോയിട്ട ചെയ്ത് അല്ല സുഖമായിട്ട് ഇക്ക് വിചാരിച്ച പോലെത്തന്നെ കിട്ടി അതന്നെ ഞാൻ പൊന്നാനി കൊടുതിട്ടുണ്ടായിരുന്നു എന്റെ അവിടുന്ന് പൊന്നാനിക്ക് അവിടുന്ന് വല്ലപ്പുഴേന്ന് കുറച്ചുണ്ട് പക്ഷെ ഞങ്ങളവിടുന്ന് കുറച്ചുള്ളേയ് അങ്ങനെ ഞാൻ വല്ലപ്പോഴും വീട്ടിൽ കുറച്ചുള്ളു നല്ല സുഖ എന്നിക്കെന്നും പോയി വരാൻ ഞാൻ അടുത്തുണ്ടെങ്കി പൊലിറ്റിക്സ എന്നോട് പറഞ്ഞില്ലെ നീ പൊളിറ്റിക്സ് എടുക്കുന്നതാ നല്ലതെന്ന്
ആ
നല്ല സുഖമാണ് പൊളിറ്റിക്സ് ഞാൻ മൈൻ ആയിട്ട് ഇക്ക് ഒരു തല്പര്യംണ്ട് അതൊന്നും അപ്പൊ വിചാരിച്ചിട്ടില്ല പിന്ന ഇപ്പോ ഇങ്ങനെ കുറേ ആൾകാരോട് ചോയ്ച്ചപ്പോ അത നല്ലതെന്ന് ഒക്കെ കോഴ്സക്കെ
പൊളിറ്റിക്സ് എടുത്ത ടീച്ചേറാകാനെ പറ്റുള്ളു വേറെ ഏതെങ്കിലും മേഖലേക്ക് തിരിയാൻ പറ്റോ
ആഹ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് വേണെങ്കിൽ അങ്ങനെ ചെയ്യ ഇപ്പൊ ഞമ്മക്ക് അത് രണ്ട് ലാംഗ്വേജായ്ട്ട് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഉണ്ട് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷും സെക്കന്റ്‌ ലാംഗ്വേജ് ആയിട്ട് അറബിക്കും കൊടുതിട്ടുണ്ട് അപ്പ നമുക്ക് വേണന്നുണ്ടെങ്കിൽ അറബിക്നു കേറ അല്ലങ്കിൽ ഇംഗ്ലീഷിന് ട്രാൻസ്ലേഷൻ എന്താ വച്ചാ നമുക്ക് കേറാം പിന്നെ ഇനി ഇപ്പ ഇതന്നെ വേണെന്നില്ല ഞാൻ പറയാണെങ്കിൽ ഇതാ ഇജ്ജ് കോളേജിൽ കേറണ്ട വാണെങ്കി വല്ല കോഴസ് എടുത്തിട്ട് വേണേ അങ്ങന പഠിച്ചോ
പക്ഷേ കോഴ്സ് എടുത്തിട്ടികാര്യല്ല നമ്മളീ വേറെ നമുക്ക് ജോലിക്കേറുമ്പോൾ ഓല് ചോയ്ക്കും ഡിഗ്രി ഉണ്ടോ ഏത് കോഴ്സ് ബി കോം ആണോ ബി ബി എ ആണോ ചോദിക്കൂല ഡിഗ്ര ഉണ്ടോ അനക്ക് നാലുവർഷത്തെ ഡിഗ്രി ഉണ്ടോ എന്ന അനക് ഒന്നുകൂടെ ഹയർ ഓപ്ഷൻ ഹയർ പൊസിഷനുള്ള ജോലി പറയുള്ളു അല്ലാതെ ഏത് ഡിഗ്രി എടുത്തുന്ന് ഓലു ചോയ്ക്കൂല നമ്മൾ കോഴ്സ് എടുത്ത് ചെല്ലണെങ്കിൽ ചാൻസ് കൂടുതലാണ്
പറഞ്ഞത് ശരിയന്നെ എനിക്ക് പറഞ്ഞഞ് മനസ്സിലായി പക്ഷെ എന്നാൽ ഞാൻ പറയുമ്പോളേയ് ഡിഗ്രി ഓക്കെ എന്നാലും കോഴ്സ് ഉണ്ടെങ്കി കോഴ്സും കൂടി ഇനിപ്പോ ഇതിലെന്ത് ആയിട്ട് വേണെങ്കിൽ കോഴ്സിൽ ചേർന്നോ
ആഹ് അത് നമുക്ക്ഓലൈനിൽ കൂ ചെക്ക് എന്തായാലും ചെയ്യണം ഡിഗ്രി ഒറ്റക്ക് ഇട്ത്ത്ട്ട് കാര്യല്ല ഡിഗ്രികയ്യുമ്പോതിൻ ഇരുബത്തി മൂന്ന് ഇരുബത്തി നാല് വയസായില്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് വയസ് പ്പൊ നമ്മള് നമ്മളീ പഠിച്ചേൻ ഒരാ കാര്യ ഉണ്ടാവുല്ല
അല്ലെങ്കിൽ ഒരു ഡിപ്ലമ ഇട്ത്തോ ഡിപ്ലമൊക്ക ഇട്ത്തൊ സുഖയിട്ട് കഴിയും
ആഹ് ശരി ഡിപ്ലൊമ വ വിളിച്ചൊ ക്കിൻ കൊറെ ആൾക്കാര് വിളിച്ച് നമ്മക്ക് കോടാക്ട് ചെയ്യ്തിൻ പ്ലസ് ഡപ്ളൊമ ഇട്ക്കാൻ താൽപര്യണ്ടൊ ഡിജിറ്റൽ മാർക്കറ്റി കോഴ്സ് പഠിക്കാൻ താല്പര്ംണ്ടോന്നൊക്കെ ചോയിച്ച്ട്ട്
ഇയ്യ എന്തായാലേയ് എന്തായാലും ചിപ്പോ ഇങ്ങനെ അറബിക്ക് ട്രാൻസ്ലേഷൻ നോക്ക്ണില്ലേ
ആഹ്
ഇന്റെ ഇതായിട്ട് പറയാണ് എട കൂടെ വേണെങ്കി ഇതും പഠിച്ചോ വേണെ അല്ല സുഖായിട്ട് ജസ്റ്റ് ട്രാൻസ്ലേഷൻ തര ഇതായിക്കോ ഫോക്കസ് ചെയ്തോ ജസ്റ്റ് ഇടയിൽ കൂടെ അങ്ങനെ ജസ്റ്റ് ഈ ടൈപ്പിങ്ങും ഈ കമ്പ്യൂട്ടറലൈസ്ഡ് സധങ്ങളൊക്കെ ഉണ്ടാവൂലേ അതായത് ടൈപ്പിംഗ് അതേപലെ തന്നെ എഡിറ്റിംഗ് ഈ ഫോട്ടോ ഫോട്ടോസ് അങ്ങൻത്തെ സംഭവങ്ങളൊക്ക ഉണ്ടാവും നല്ല ഇപ്പൊ നല്ലതാണ് ഡിമാൻഡ് ആണ് അതിനൊക്കെ അതൊന്ന് ജസ്റ്റ് നോക്കി ഓക്ക് ജസ്റ്റ് ആഡോണായി ഞാ പറഞ്ഞ കോഴ്സോ അല്ലെ ഡിപ്ലോമ അങ്ങനെ ഒക്കെ എട്ത്ത്ണ്ടെങ്കി അതിനരിച്ച് കുറച്ച് കുറച്ച് വാല്യു ഉണ്ട് എന്നാണ് ഇൻക്ക് ഇപ്പൊക്കെ ഇങ്ങനെ തോന്ന്ണ്
അതെ നമ്മള് ബി എ അറബിക്ക് എടുത്താല് നമ്മക്ക് വേറെ സബ്ജക്ട് ഏതൊക്കെ വരിക നിങ്ങൾക്ക് അറിയോ കോളേജില്
ബി എ അറബിക്ക എടുത്താല് മെയിനായിയിട്ട് അറബിക്കി ലന്നെ മൂന്നോ നാലോ സബ്ബ്ക്ട് ഉണ്ടാവും തോന്നുണത് അല്ലങ്കിൽ ഓര് എന്തായാലും ബി എ അർബിക്കർഞ്ഞ അപ്പം ബി എ പൊളിറ്റിക്സ് പറഞ്ഞാ നമുക്ക് പൊളിറ്റിക്സ് മാത്രല്ലല്ലോള്ളത് അതേമാതിരി പ്പം അയിൽ എന്തുണ്ടാവും രണ്ട് ലാൻഗേജ് എക്സ്ട്രാ ണ്ടാവും പക്ഷെ ഇതിലിപ്പോ ആദ്യേ ള്ളത് ലാംഗ്വേജാ ആണ് അപ്പൊ ലാ ങ്കേജ് എന്തായാലും ആഡോൺ ആയിട്ട് ഉണ്ടാവൂല്ല പക്ഷെ ലാഗേജിന്റെ പുറമെ എൽപ്പംങ്കി വേറെ ഇതിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇൻക്ക് ഉറപ്പില്ല കാരണം നമ്മളെ എടുത്ത് ബി എ അറബിക്കല്ലേ നമ്മള അയ്ന് നോക്കിന്ന് അല്ലെങ്കി ബി അറബിക്കല്ലേ അഫ് ളലു ലൂമി അതൊക്കെ നോക്കി ഓക്ക് അന്റെ ഇഷ്ടം
ആ ആഹ് നമ്മളിപ്പോ ബി എ അറബിക്ക് എടുത്ത് എത്താല് നമു വേര നേ ചെയ്യാ നെസ്റ്റ് ഓപ്ഷൻ ക്കണണ്ടന്ന് വിചാരിിട്ടാണ് നമ്മള് എടുക്കാത്തത് നമ്മള് എടുക്കണ നമുക്ക് എല്ലാം കൊടുത്ത്ടണന്ന് ണ്ടെങ്കി ബി എ ഹിസ്റ്റിയ ഒക്കെ എടുത്ത നമ്മള് ബി ഹിസ്റ്ററി ഒക്ക എടുത്ത് കാര്യം ആലോചിക്കുന്നേ
ഹിസ്റ്ററി എട്ത്ത്ണ്ടങ്കി പിന്നെ അത് വേറെ ലോകടാ അത് എടുക്കണന്ന ഞൻ പറയാണെങ്കി അത് എടുക്കണ്ട എന്തായാലും നോക്കി നോക്കിട്ട് വിളികക്ക് ശരി എന്നാ
ആ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നേരിട്ട് കാണ് മ്പോ ഒന്ന് കൂടി വർത്താനം പറയാം അപ്പൊ ഓക്കെ താങ്ക് യു ശരി ബ്രോ